ആഹ്
ആഹ് കേക്ക്ണ്ണ്ണ്ട് എന്താ വർത്താനം തണുത്ത് കെടന്നൊറങ്ങ
ഏയ്
ഏഹ്
മഴ വരും പോവും അങ്ങനെല്ലേ ആഹ് ആഹ് റെയ്ഞ്ചിന്റെ പ്രശ്നം എന്തെങ്കലും ഉണ്ടോ?
ഇബടക്കേ നല്ലം മഴയെണറിയ
അവിടെ റെയ്ഞ്ചിന്റെ പ്രശ്നം ഉണ്ടോന് ചോയ്
ചായടിച്ചാ ഇല്ലല്ല ങ്ങൾ പറഞ്ഞോളി കേക്കണ്ടല്ലോ കുഴപ്പുല്ല ഇങ്ങനെ പോവുണ്ട് കടി
കടി അവുലുണ്ടായിരുന്നു
ഏഹ് എന്തെലൊക്കെ ഒന്ന് മതിയല്ലോല്ലെ?
പിന്നെ അവുല് ഇങ്ങനെ. തേങ്ങട്ട്കാണ്ടേ.
ആഹ് തേങ്ങ ഇട്ട്ങ്ങാണ്ട് പൻസാരെക്കട്ട്.
ആ പൻസാര അങ്ങനെ കൊയക്കൂല ഒന്നായിട്ട് അത് വാണ്ടോൽക്ക് വാണ്ടോൽക്ക് കൊയ ചെന്ന് തേങ്ങട്ടൊടുക്കും.
അല്ലങ്ങള് എത്ര വൈറ്റ്ണ്ട്.
എൺപത്തി.
ആഹ് ഇങ്ങളാണ്ന്നാളിന്നോട് പറഞ്ഞത്.
എന്ത്.
വെയിറ്റ് നല്ല കൂടുതലാണ് എന്നൊക്കെ മാപ്പിള പറയുന്നൊക്കെ.
ആഹ് ഉം.
അല്ലേ.
ഉം ഏയ് അല്ലേയ്
അല്ല എന്ന് ന്നോടാരോ പറഞ്ഞ. ട്ടോ തന്നെ ഞാനല്ല തടിണ്ട്. ന്നൊക്കെ പറഞ്ഞീന്ന് അതാരാണാവോ.
തടിക്കെണ്ട് ഞാന് പഷേ
എത്രണ്ട്
അന്നൊരീസം നോക്ക്യേപ്പ ഞാന് കൊറേഅയിക്ണു നോക്യേപ്പൊ അപ്പോ എം എഴുവ ത്തി ഒമ്പതൊക്കെണ്ട്.
ആഹ് ങ്ങള് തടി കൊറക്കാ ഉദ്ദേശിക്കണ്ടാ
ഉദ്ദേശിക്ക്ണ്ടോയ്ച്ചാല് ഉദ്ദേശൊക്കണ്ട് പഷേ എങ്ങനെ കൊറക്കല്.
കൊറക്കില്ല ഞാം ആ ഞാം കൊറക്ണ്ട് ഞാൻ കൊറക്ണ്ടടോ നല്ല റിസൾട്ടാ.
മ്മ
നല്ല മാറ്റണ്ട്. ഏഹ് നല്ല പറ നല്ല മാറ്റണ്ട്റയാ.
കാക്കുദിക്ക്ന്ന് വിളിക്ക്ണണ്ട്.
ആഹ് സെരി കാക്കൂ പിന്നെ വിളിച്ചോളൂ. നമ്മളിപ്പോ എന്നേങ്കിലുക്കെല്ലേ വിളിക്കുള്ളൂ.
ഉം എടുത്തില്ലങ്കി പാ ഇതാവും എന്താ ചെയ്യന്നറീല വിളി ക്ണ്ടോ നോക്കട്ടെ.
ഏഹ് പിന്നെയ് ഇതൊരു ജ്യൂസാണ്.
ആഹ്
ആഹ് അപ്പോ അത് കയിച്ചാ മതി പിന്നെ ഉച്ചക്ക് ഒരു കോരി ചോറ് പച്ചക്കറി എത്രീംമ്മക്ക് കഴിക്കാ പഷേ ഉച്ചക്ക് ഒരു ഒരു കോരി ചോറ് കഴിക്കാ ഒന്നര കോരിയൊക്കെ കയിച്ച കൊഴപ്പല്ല മൂന്ന് ലിറ്റർ വെള്ളോം കുടിക്കാ ന്നിട്ട് രാ ത്രി രാവിലെ ഒരു ഷെക്ക് ഷെക്ക് പോലത്തൊരു ജ്യൂസാണ് അവ് കുടിച്ചാ മതി നല്ല മാറ്റണ്ടാവും. ഞാനിപ്പോ ഒരാഴ്ച്ചോണ്ട് അഞ്ച് കിലോ കൊറഞ്ഞിക്ക്ണ് എനിക്ക് സർജറി പറഞ്ഞതാ ഈ കാൽ
എത്ര രൂപേണ് അയിന്
ഞാ നമ്പറ് തര അവരെ ങ്ങള് ങ്ങള് വിളിച്ചോക്കി ആഹ്
പിന്നെ അയിനൊക്കെ നല്ല റൈറ്റ്ണ്ടാവും ആയിരൊക്കെല്ല്യെ
അപ്പോ ങ്ങക്ക് എത്ര എത്രണ് വേണ്ടത്?
ഏയ്‌ ഞാനങ്ങനല്ലേ ഞാന്പ്പങ്ങനല്ല ഞാന് അത് ഇപ്പോ കാക്കു നാട്ടിലൊക്കെ ആയ കഴിഞ്ഞ്
ആഹ് എല്ല അത് ഇഞ്ഞിപ്പോ വാണെങ്കില് ഫ്ര പെരേ വന്ന് ഫ്രീയായിട്ട് ചെക്കപ്പ് ചെയ്യും അയിന്നുങ്ങള് പൈസകൊടുക്കണ്ട.
ആഹ്
ഏഹ് ങ്ങളെ പെരെവടേ വര്ണെ
ഓലോട് ചോയിച്ചാതെയ് ഓലോട് ചോയീക്കാതെ പറ്റൂല സ്ഥലം പിന്നെ പറ പിന്നെ വേറെന്തൊക്കേയാ
സുഖാണ് കൊപ്പല്ലാ ങ്ങനെ പോണ്
ആഹ്
എന്താ വർത്താനം?
എന്താങ്ങനെ പോവ്ണ്ട് കൊഴപ്പൊന്നുല്ലാ
ആഹ് അയ് ശെരി
ന്ന്ടെന്താ കുട്ടിയളൊക്കെന്തേ?
കുട്ടിയള് ഒരാള് ടി വി യാണ്താ ഒരാളതാ പന്തളിക്ക്ണ്
മഴണ്ട അവ്ടെ
മഴ ഇല്ല മഴങ്ങനെ ചാറീന്നു
ഏഹ്
അല്ലാ കൂടുതലൊന്നുംങ്ങനെ പെയ്തിട്ടില്ല ഉം വെള്ളൊക്കെ എന്താ പാടവ്ടെ?
വെള്ളൊക്കെ ധാ ഇവ്ടെ ഏഹ് കാ ഇവ്ടെ ഒരു കായലുണ്ട് അതൊക്കെ നറ ഞ്ഞോഴ്ക്ണ്
ആഹ്
ഉം നല്ല വള്ള ഇവ്ടെ പാടാണ്. ഞങ്ങൾ പാടത്ത് താമസിക്കാണ് പാടത്ത് വീട് കേറ്റീയാത
അവടൊക്കെ ഈ വെള്ളം മഴെയ്താല് ഒരുപാട് വള്ള
ഈഹ് ആകെ കെട്ടിനി ക്കണ് ഞങ്ങളെ എര്ത്ത്ള്ള വ പറമ്പൊക്കാ
ളേ ഞങ്ങക്ക് സ്ഥലങ്ങള്ണ്ട്ട്ടോ കൊറച്ച് അപ്പോ ഉം ന്താ ഞങ്ങളോട് അവ്ടാങ്ങനെ പാടത്ത് ങ്ങനൊക്കെ അപ്പൊ ആദ്യക്ക കല്ലുതൊ ക്കാ നല്ല വാണം അത് ഉയർത്തി കെട്ടണെങ്കി അവ്ട ചെയ്യാഞ്ഞെത് നന്നായൊള്ളൂ.
ഉം
എൻ
അതെന്നെ
എന്താച്ചാല് ഉം ഈഹ് അനാ കീ കീ ഫോർ
ഹള്ളാ ന്ന്ട്ട് എന്തൊക്കേ കുട്ടിയേളൊക്കെ കുട്ടി കെത്രാവയസ്
ട്ട്യോളെന്ന കുട്ട്യാൾക്ക് വല്യോന്ക്ക് ഒമ്പതിലാണ് പഠിക്ക്ണത്. പിന്നെ അണ്ടാമത്തോന് നാലാം ക്ലാസ്സിലാണ് ചെറ്ത് രണ്ടാം ക്ലാസ്സിലാണ്.
ആഹ്
ഓര് രണ്ടാം ക്ലാസ്സിലും
അയ് ശെരി
ഒരാള് നാല് ഒരാള് രണ്ട് ഒരാള്
ഉം
എട്ട്
അശ്ശെ
ഒമ്പയിലായ് ആങ്കുട്ടി ഒമ്പ് ഒൻ ട്യൂഷൻ പോണ്‌ണ്ട് എന്തെങ്കിലൊക്കെ പഠിക്കട്ടെ ആം ആൺകുട്ട്യോളല്ലേ അയ്നിപ്പോ കുട്ടികൾക്കും കൂടി അങ്ങാൻത്തൊരു കഴിവ് വാണം
ഞമ്മളീ ഇത് കൊടുത്ത്കാണ്ടേ മ്മളീ ട്യൂഷനും പൈസ കൊടുത്ത് ചേർക്കണല്ലേ
ആഹ് ചേർക്കണല്ലേ
ആഹ്
മക്കക്കൊക്ക് പത്താം ക്ലാസ്സ്ലൊക്കെ പാസ്സാവാ നല്ല മാർക്ക് വാണം
പിന്നെന്താ എവിടേങ്കിലും കിട്ടണെങ്കി അയ്ന് കുട്ടികൾക്ക് ചിന്തവേണം ഈ കുട്ടികൾക്ക് ഇപ്പളല്ല കുട്ടികക് കൊറച്ച് കയ്ഞ്ഞാലയ്നെമറ്റി പ്പപ്പൊ അമ്മള് പറയുമ്പോ ഓര്ക്കു മനസ്സിലാവൂല
ആഹ് ഇപ്പൊ അമ്മള് പർണാ വേറേണ്
ആഹ് അതെന്നെ
ആഹ്
ന്നങ്ങനെല്ലാട്ടോ കുട്ടികളെ ഒരു കഴിവാണ് കുട്ടികൾക്ക് എങ്ങനെ വെച്ചിട്ടാ ചെല കുട്ടികള് വേഗം
ചെലോര്ക്ക് നല്ല പഠിചക്കും ക്ലാസിന് പോയില്ലെങ്കിലും ച അത് ഓര്ക്ക് ആ സമയത്ത് ചോദ്യം ചോയ് കുമ്പോ ഓര്ക്ക് ആ ഉത്തരം പറയാള്ള കയിവൊണ്ടാവും ചിലോര് ക്ക് അയ്ന്മടി ചെലോര് പഠിച്ചാലും ചെലോര് ആ സമയത്ത് ആ പരീക്ഷ എയ്തണ സമയത്ത് മറക്കും
ആഹ് അതെതെ
അങ്ങനെണ്ട്
ഊം ആഹ് ന്നാ പിന്നെ അങ്ങനൊക്കെത്തന്നേണ്പ്പോ കാര്യങ്ങള് ഓല്ക്ക് പഠിച്ചാ ഓല്ക്ക് ഓൽക്കിപ്പ അമ്മള് പറയണ ഒന്നും പ്പ വിഷയാവൂല കൊറച്ച് കയ്ഞ്ഞാലേകാരം
ന്നരം എന്തൊക്കെയാ സുഖ് ഖല്ലേ
ആഹ് സുഖാണ് ഇങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ല്യാ എന്താഞീ രാത്രിക്കൊക്കെ സ്പെഷ്യലെന്താ
സുഖല്ലെ
സ് ആഹ് സു സുഖാണ് രാത്രിയൊക്കെ എന്തയ്റ്റാണ് സ്പെഷ്യലൊക്കെ എന്താ ചോയ്ക്കാ പിന്നെ സ്പെഷ്യലൊക്കെ എന്താ ചോയ്ക്കാ രാത്രിക്കക്കെനെ പിന്നെന്തൊക്കെ കുട്ടിയാള് മുറ്റത്ത് കളിക്കണണ്ട് പന്തളിക്കണണ്ട് പിന്നെ വേറെന്തൊക്കെ റെയ്ഞ്ചിന് ശെറിയ പ്രശ്നണ്ട്ന്ന് തോന്ന്